അപ്പ മോ -
ആഹ് കേക്കാ എന്തൊക്കെയ്ണ്ട് വിശേഷം
ആഹ് അങ്ങനെ പോവുന്നു
ഉം
പിന്നേ മഴയൊക്കെ ഉണ്ടോ
മയന്ന് കൊറവാണ് ന്ന് വര്ണ് ണ്ട് പ്പൊ
ആഹ്
വൈകുന്നേരാവുമ്പൊഴേക്ക് വെര്ന്ണ്ട് മയ
ആഹ് ഇബ്ടെയും ചെറുതായിട്ട് മങ്ങിക്കിടക്കുന്ന്
ണ്ട് ലേ
ആഹ് ന്നെ ഫുഡൊക്കായോ
ആഹ് ഫുഡ് ണ്ടാക്കീന് ഒര്നേ ഒര് നേരം വെച്ച്ണ്. ഞ്ഞി ഞ്ഞത്തെ നേരം ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുംക്കെ ആക്കണം
ഉം
ചപ്പാത്തിയോ മീൻ കറിയോ എന്തെങ്കിലൊക്കെ ആക്കണപ്പ മീനൊന്നും കിട്ടാൻ പ്രയാസാലേ പ്പൊ
ആഹ് ഇപ്പം മീനൊക്കൊറവിന്നെ
ആഹ് ഔടെ മീൻ കിട്ടിയോ
ആഹ് ഇബ്ട മീന് വങ്കട മീനായിരുന്നുന്ന്
ആഹ്
ആഹ് ഇവിടെ ഞങ്ങള് വാങ്ങിച്ചു വെ ഇവിടെ ഞങ്ങള് രണ്ടു ദിവസത്തേക്ക് വാങ്ങിച്ചുവെയ്ക്ക്
ഏഹ് അങ്ങന വെക്കല ഫ്രിഡ്ജി വെക്കലില്ലെ
ആഹ് ഫ്രിഡ്ജാത്ത്‌വെക്കും
നന്നാക്കി വെക്കലാ
ന്താ
ഫ്രിഡ്ജില് നന്നാക്കി വെക്കലാണോ യ്ച്ച
അല്ല ഇല്ല വാങ്ങിച്ചങ്ങനെ ന്നെ വയ്ക്കും. എന്നിട്ട് നമ്മള് പിറ്റേന്നന്നെ നന്നാക്കത്തൊള്ളൂ
ആഹ് ആഹ് മീൻ കറി വെക്കലോ അതോ പൊര്ച്ചലൊ
എന്ത് ഉം പിന്നെ ഉച്ചക്കെന്തായിരുന്നു ഫുഡ്‌
ഉച്ചക്ക് ചിക്ക ചിക്കനേനി ചിക്കൻ പൊര്ച്ചത് കർമൂസ കറി
ആഹ്
കർമൂസ പിന്നെവടെപ്പൊ പർ പർമ്പിലെന്നെണ്ട്
ന്താ
കർമൂസവടെ പർമ്പിലെന്നെണ്ട്
ആഹ് പിന്നെന്തൊക്കെണ്ട്
നിന്റെ വീട്ടിലാരൊക്കെണ്ട്
എന്റെ വീട്ടില് ഞാനും ഹസ്ബന്റും അമ്മയും അച്ഛനും അനിയനും
ഉം അനിയൻ വിവാഹം കഴിച്ച്
പിന്നെ എന്താ എന്താ
അനിയൻ കല്യാണം കഴിച്ച്ണോ
ഇല്ല ഇല്ല
ഉം ഇല്ലല്ലല്ലേ രാത്രികക്ക് ഫുഡൊക്കെ ആയോ
രാത്രിത്തേക്ക് ആവ്ണതേ ഒള്ളൂ
എന്തണ്ടാക്കല് ചോറെന്നേണോ
ചോറല്ല രാത്രിക്ക് വല്ല പൂരിയാ ആഹ് ഇടിയപ്പവും ആഹ് ഇനിയുക്കൊള്ളൂ
അത് എങ്ങനെ ഇണ്ടാക്കല്
ചെലപ്പോ ഇടിയപ്പവോ അങ്ങനെ ഉണ്ടാക്കും
പൂരി എങ്ങനെ ഇണ്ടാക്കല്
പുരി നമ്മളെ ഗോതമ്പ് പൊടി അല്ലെങ്കി ആട്ടമാവെട്ത്ത് കുറച്ച് വെള്ള ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിറ്റേ
ആഹ്
പ്പക്കെ ഇട്ട് കൊറച്ച് വെള്ളൊഴിച്ചൊന്ന് അതായത് മിക്സ് ചെയ്ത്
ആഹ്
ചപ്പാത്തിരെ പരുവാക്കി
ആഹ്
നല്ല സോഫ്റ്റ് രീതിയിലായി കൂട്ട് ആയേന് ശേഷം
ഉം
ഉരുളാക്കി ചപ്പാത്തി പരത്തി ചുടുക
എണ്ണേയ്ലിട്ട് ചു ചുടുവാ
ആഹ് എണ്ണയിലിട്ട് ഒന്ന് ഇതാ
ഞ് ഇപ്പ എന്തെ ഇങ്ങനോ കുക്കർല് ഇതാക്കലില്ലേ
കുക്കർല് കുക്കറിലൊന്നും ഞങ്ങള് ഞങ്ങള്വ്ടെ എണ്ണയിലിട്ട് വറുക്കേണ് ചെയ്യ്ണത്
ഏഹ് അങ്ങനെയാണാ ഇപ്പൊ കുക്കർല് ചെലേ ആൾക്കാരൊക്കെ പറയണേക്കാ
ആഹ്
കുക്കർല് ഒരഞ്ചാറെണ്ണം വെച്ച്ട്ട്
ആഹ്
ഇങ്ങനെ നുള്ള് ഓയ എണ്ണയോ ഒയലോ പാർന്നിട്ട് അത്ന്നട്ട് പൊന്തി വെരും
ആഹ്
ഇങ്ങനെ പൊന്തി വെരുമ്പോ സാധാ ചപ്പാത്തിന്റെ അങ്ങനെ ഓയലൊന്നും അങ്ങനെ ഇണ്ടാവൂല മറ്റേല് പർഞ്ഞാല് ഓയല് ഇണ്ടാവൊല്ലോ
ആഹ്
അങ്ങനെ പറയുന്നത് കേക്കാ ഞാൻ ഇതുവരെ ചെയ്തിയ്ല്ലട്ടോ
ആഹ്
വെറകൊക്കെ വാങ്ങലാണോ അവ്ടെ
എന്താ
വെറകൊക്കെ ഇണ്ടോ വീട്ടില് വാങ്ങലാണോ
വെറകൊക്കെ ഇണ്ട്
ഏഹ് ഞമ്മള് ഇണ്ടാക്കലോ അതോ വാങ്ങലോ
ഇല്ല ഇല്ല്യാ വാങ്ങലൊന്നും ഇല്ല ഇവിടെ ഉണ്ട്
ഏഹ് എന്താ മട്ടലോ അതോ
എന്ത്
മട്ടലാണോ അതോ മറ്റേ മരത്തിന്റെ വിറകോ
മടലൊക്കെ ഉണ്ട് മടലും
ആഹ്
അതൊക്കെ ഉണ്ട് മടലുണ്ട് പിന്നെ തേങ്ങയൊക്കെ ഉണ്ടല്ലോ
ആഹ് ഞാനിപ്പോ തെങ്ങിന് വളമ ഇന്ന് കൊണ്ടരിപ്പിച്ചിണ് കോഴിക്കാട്ടം ഇടാൻ വാണ്ടി ആ അഞ്ചു ചാക്ക് ഇറക്കീണ്
ആഹ്
കുറച്ചു തെങ്ങും കഴുങ്ങും ഒക്കെ ഉണ്ട് അതിനൊക്കെ ഇടാ വിചാരിച്ച് ങ്ങാണ്ട് പണിക്കാര വിളിച്ചലാണ് ഇടാൻ
ആഹ്
നാളെ പണിക്കാരൻ വരാ പറഞ്ഞണ്
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ അലക്കലൊക്കെ മെഷീനിലാണോ അതോ
ആ ഇപ്പം മെഷീൻ ഉണ്ട് ഇപ്പം മെഷീൻഇല്ലാതെ നനക്കണം അല്ലെങ്കിൽ ഞങ്ങള് ഇത്ര നാളും ഞങ്ങള് കല്ലിലിട്ട് കഴുകിക്കൊണ്ടാണ്
ആഹ് കല്ലിലിട്ട് ങ്ങനെ തല്ലലല്ലേ മെഷീനിൽ ഉണക്കിടലായിരിക്കുംലെ ഇരിക്കൂല
എന്തോ
മെഷീനിൽ ഉണക്കിടലേക്കും തിരുമ്പിയത്
മെഷീൻ ഉം അല്ല അങ്ങനെ മിഷ്യനില് ഒണക്കയൊന്നുംല്ല അതിൽ എന്തോ കംപ്ലൈന്റ് അപ്പം അല്ലാ ഞങ്ങള് നനച്ചിട്ട് പിന്നെ ഞങ്ങള് വിരിച്ചിട്ടിട്ട് ഉണക്കും
ഏഹ് മിഷീൻ കംപ്ലൈന്റ മിഷീൻ കംപ്ലൈയിന്റ് ആണോ
ആഹ് മിഷീൻ ചെറുതായിട്ട് കംപ്ലൈന്റ ആണ് ഒണക്ക്ണ ഇതേ ആഹ് ചെറിയ കംപ്ലയിന്റ് ഉണ്ട്
ഉം പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാറുണ്ടോ
പുറത്ത് വല്ലപ്പോഴും പോവും
പോവുല്ലേ എന്താ കഴിക്കാൻ ഇഷ്ടം പുറത്തുന്ന്
ആഹ് എനിക്കിപ്പം ഊണാണ് ഇഷ്ടം
ഏഹ് ഊണാണ് വേറൊന്നും ഇഷ്ടല്ലല്ലേ മറ്റേ
മന്തീ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ
ആഹ്
അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഊണാണ് ഇപ്പ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഊണാണ്
ഏഹ് ബിരിയാണി അങ്ങനെയൊന്നും കഴിക്കൂല
ബിരിയാണിയും ഇഷ്ട്ടോണ്
ഉം
കല്യാണത്തിന് മുമ്പ് എനിക്ക് ബിരിയാണിര്ന്ന് ഇഷ്ടം
ആഹ് ആഹ്
ആഹ് പിന്നെ കല്യാണം കഴിഞ്ഞെന് ശേഷം ഇപ്പൊ ഊണിന്റടുത്ത് ഊണിനോടായി ഇഷ്ടം.
ഊണിനോടായി ലേ.
ആഹ്.
ഊണിനെല്ലും ഇണ്ടാക്കല്ണ്ടോ?
ആഹ് ഊണ്, ഞങ്ങള് വിശേഷ ദിവസം വരുമ്പഴേ ഉണ്ടാക്കൊള്ളു.
ആഹ് ആഹ് അയ്ക്കെല്ലും ഉണ്ടാവുലേ അവില്
ആഹ്. അവിയലൊക്കെണ്ടാവും.
ഇണ്ടാക്കും.
ആഹ് അല്ലെങ്കി ഞങ്ങള് സാധാരണ അല്ലെങ്കി ചോറും അവിയലൊക്കെ വല്ലപ്പോഴു ഉണ്ടാ
ആഹ്.
പിന്നെ രസവൊക്കെ ഉണ്ടാക്കോ അവിടെ രസവൊക്കെ.
ആഹ് അതെ.
ആഹ് അവിടെ എങ്ങനേണ് രസ ഒക്കെ ഉണ്ടാക്ണത്?
രസം ഞങ്ങക്ക് അങ്ങനെ അറീല്ല രസം ഒന്നും ഇണ്ടാക്കാന്. ഞങ്ങള് ബീ ബീഫ് എറച്ചി അങ്ങനെ. അല്ല ചിക്കന് അങ്ങനെട്
ആഹ്.
സാമ്പാർ അങ്ങനന്നെ ഞാൻ ഇണ്ടാക്കിയാല് മറ്റേ ഞങ്ങളെ വടെ എട് ത്തുള്ളൊര് ചേച്ചിണ്ട് ഓല് ഇണ്ടാക്ണ അത്രെന്നും ടേസ്റ്റ് കിട്ടൂല. അതേപോലെ ഞങ്ങള് ബീഫ് വെച്ചാല് ഓൽക്ക് നല്ല രസാണ്.
ആഹ്.
ഞങ്ങൾ കൊണ്ട് കൊടുത്താല്.
ആഹ്.
പത്തിരി ഒക്കെ ഇണ്ടാക്കല്ണ്ടോ?
ഏയ് ഇല്ല ഇല്ല. ഞങ്ങളിവിടെ അങ്ങനെ ഒണ്ടാക്കാറൊന്നും
അതെയോ പത്തിരി ല്ലേ?
ഇതുവരേം ഒണ്ടാക്കീട്ടില്ല.
ഏഹ്. പത്തിരി അറീല്ലേ ഇണ്ടാക്കാന്?
ഇല്ല ഇല്ല.
പത്തിരി ഇണ്ടാക്കാന് എന്താ കൊറച്ച് വെള്ളം വെച്ചിട്ട് അയ്ക്ക് അഹ് കൊറച്ച് പൊടി ഇട്ടിട്ട് ആഹ് ഉപ്പ് ഇട്ടിട്ട് പൊടി ഇട്ടിട്ട് എളക്കി എടുത്തിട്ട് പിന്ന നല്ലോം കൊയ്ക്കണം. നല്ലോം കൊയ ചെല്ലണം.
ആഹ്.
കൊയച്ചിട്ട് പിന്നെ ഇതേപോലെ റോളാക്കി ഇട്ത്തിട്ട് പിന്നെ പ്രസ്സിലിട്ട് പരത്താ.
ആഹ്.
പ്രസ്സിലിട്ട് പരത്തീട്ട് പിന്നെ നമ്മള് ഇതേപോലെ കല്ല് വെച്ചിട്ട് പത്തിരി കല്ല് വെച്ചിട്ട് അയിമ്മെ വെച്ചിട്ട് ചുടാ.
ആഹ്.
അപ്പങ്ങെനെ പൊന്തി വരും.
ആഹ്. ഞങ്ങള്തുവരെ ഇണ്ടാ ഉണ്ടാക്കിട്ടില്ല
അല്ലലേ
ആഹ് ആഹ്
ഉം കോഴികളൊക്കണ്ടോ വീട്ട്ല്
എന്തോ
കോഴികള്ണ്ടോ വീട്ട്ല്
കോഴില്ല നേരത്തെ ഇണ്ടാരുന്നു ഇപ്പ ഇല്ല
ഇല്ല ലേ
ആടൊക്ക ഉണ്ടാരുന്നു കല്യാ എന്റെ കല്യണ സമയത്തേ ആടൊക്ക ഉണ്ടാരുന്നു പിന്നെ അത് വിറ്റേന്ന് ശേഷാണ് വിറ്റ് ഇപ്പ രണ്ട് പട്ടികളൊക്കണ്ട് ആഹ്
ഉം കല്യണ്ത്തിന് വിറ്റതാ
ആഹ് കല്യാണത്തിന് വിറ്റത്
ആഹ്
ഇപ്പ രണ്ട് പട്ടിയുണ്ട്
ആഹ്
ആഹ് പിന്നെ എന്തക്കെണ്ട്
പട്ടി അറിയാത്തോലെ കാണുമ്പോ കടിക്കോ
ആഹ് കൊരക്കും
ആഹ്
ആഹ്
അച്ഛന്ല്ലേ അച്ഛനെന്താ ജോലി
അച്ഛന് ഡ്രൈവറേന്ന്
ഏഹ് ഡ്രൈവറേന്ന്
ആഹ് ആഹ് അല്ല ല്ല പുത്തംന്തോപ്പില്ലേ മറ്റേ ടി വി
ആഹ് ആഹ്
ആഹ് അവടെ
ആഹ് ആഹ് അച്ഛൻ എന്നും വെരോ വീട്ട്ക്ക്
ആഹ് എന്നും വരും
ആഹ്
ആഹ്
രാവിലെ പോയി വൈകുന്നേരം പോര് ലാ
ആഹ് രാവിലെ പോയിട്ട് വൈകിട്ട് വരും
ആഹ് ആഹ്
ആഹ്
ന്നാ പിന്നെ എന്താ അയ്ക്കോട്ടെ ന്നാല് ട്ടോ
എന്നാ പിന്നെ ശെരി
ആഹ്
ആഹ്